ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേക്കുന്നുണ്ട്
ആഹ് ഓക്കെ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല
മ്മ് ആഹ് ആഹ് ആഹ് എന്താ സ്പെഷലൊ ക്കെ ഫുഡ് ഇല്ല കഴിച്ചിട്ടില്ല
ആഹ് ഇവിടെ സ്പെഷ്യൽ എന്താ ഇന്ന് നത്തോലിയാ നത്തോലി കറി രസം തോരൻ അതൊക്കെ തന്നെ
ഏഹ് ഇവ ഈ ആഹ് ഇന്നും തന്നെ നാത്തോലി ഉണ്ട് കൊറച്ച് പിന്നെ അയിലേ മത്തിണ്ട്
ആഹ്
അങ്ങനെ അത് വർക്കും ചെയ്തുക്കണു സാമ്പാറ് ഉണ്ടാക്കു ചെയ്തുക്കണു പിന്നെ പയർ ഉപ്പേരിണ്ട്
ആഹ് മീനൊക്കെ കിട്ടലുണ്ടോ ഇപ്പൊ
മീൻ ഇന്ന് കുറേ ദിവസയിട്ട് കിട്ടിയിട്ടില്ലേ ഇന്ന് കിട്ടിയിട്ടുണ്ട്
ആഹ് ഇവിടെയും മീൻ കിട്ടാൻ നല്ല പാട് കുറേ ദിവസ ആയിട്ട്
ആഹ് കുറേ ദിവസായിട്ട് കിട്ടിട്ടുണ്ടായില്ല ഇന്ന് ഇതേമാരിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ പിന്നെ കൊറച്ച് വാങ്ങിച്ചു കാരണം ഇത് പ്രെ പെട്ട എപ്പളും കിട്ടണില്ലല്ലോ
ആഹ്
അതാണ് നമുക്ക് മീനില്ലെങ്കി കൂട്ടാനുല്ലന്നേ അപ്പൊ അതൊരു ഗതികേടാണ്
അത് തന്നെ മീൻ ഉണ്ടെങ്കി നമുക്ക് ചോറ് കഴിക്കാനും ഒരു താല്പര്യ
അതാണ് മീൻ ഇില്ലെങ്കിൽ പിന്നെ ഒന്ന് ചോറും വേണ്ട വെച്ചോറ് അത് അവിടെ കടക്കുകയും ചെയ്യും മീനോ എന്തേലും ണ്ടെങ്കിൽ നമ്മളത് ഭക്ഷണം കഴിക്കുകയും ചെയ്യും നമുക്ക് വെശപ്പും ഉണ്ടാവും ചെയ്യും മറ്റേത് വെശ പ്പുല്ല ഒന്നുല്ലെങ്കില് ഇന്നെന്താ കാലാവസ്ഥ മഴണ്ടോ
ഇല്ല ഇന്ന് നല്ല വെയിലായിരുന്നു മഴയില്ല മഴക്കാലമാണെന്നേ തോന്നുന്നില്ല
തോന്നുന്നില്ല നല്ല ചൂടുള്ള വെയിലായിരുന്നൂന്ന്.
ആഹ്
അങ്ങനെകുമ്പോഴന്നേ അതുകൊണ്ട് ഇന്നലിം മിഞ്ഞാന്നൊക്കെ മഴ പെയ്തീനി അതൊണ്ട് ഡ്രസ്സകളൊക്കെ ഒണങ്ങി കിട്ടാൻ സുഖായി ഇന്ന്
അഹ് അവിടെ മഴയണ്ടായിരുന്നല്ലേ രണ്ടു ദിവസം
മഴ ഉണ്ടായിരുന്നു ഇന്നെലെയു ഒക്കെ മഴ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഇന്ന് ഇന്നെലെയു മിഞ്ഞാലാനൊക്കെ മഴണ്ടായിരുന്നു അപ്പൊ ഇന്ന് ആയില് വെയിലറച്ചു അപ്പൊ വെയിലറച്ചു ഡ്രസ്സാളക്കെ തിരുമ്പി ഉണക്കി കിട്ടും സുഖായി
അഹ് ഇവിടെ കൊറച്ച ദിവസായിട്ട് വെയില
അഹ് വെള്ള മഴ പെയ്താലേ എങ്ങനെ വെള്ളക്കെ ഉണ്ടാവോ വെള്ളം ഇല്ല അഹ് വെള്ളം കൂടുന്ന ഏരിയ ഒന്നല്ല അല്ലേ
അല്ലല്ല
അഹ് അവിടെ എങ്ങനെ പൊഴിം തോടുകളും ഒക്കെ ഉണ്ടോ
കായലുണ്ട് അടുത്ത് ആഹ് തൊട്ടടുത്താ കായല് വേ ഇല്ല വലുതായിട്ട് അങ്ങനെ പോ പോകലൊന്നുല്ല
അഹ് അപ്പൊ മീനൊക്കെ കായലിൽ നിന്ന് മീൻ പിടിക്കൂലേ
അഹ് ചെലപ്പോം ചേട്ടൻ ജോലിയൊന്നുല്ലെങ്കിൽ ചേട്ടൻ പോയി ചൂണ്ടേക്ക് ഇടും അല്ലാതെ മീനൊക്കെ കിട്ടാൻ പാടാ ഇപ്പൊ അല്ലെങ്കിൽ കൊഴപ്പില്ല ഇപ്പ എല്ല പോർട്ടട ആയതൊണ്ട്
ആഹ് ആഹ് ഇപ്പൊ ഫുള്ള അടവാണല്ലോ ഇപ്പൊ മീൻ കിട്ടാനുല്ല ഭയങ്കര ബുദ്ധിമുട്ടുവാണ് പിന്നെയിള്ള മീനിനാണെങ്കില് റേ റ്റും കൂടുതലുവാണ് അ മത്തിക്കക്കെ ഇരുന്നിറ്റി സംതിങ്ങക്കെയാണ് ഒരു റേ റ്റ് വരുന്നത് അപ്പപ്പിന്നെ അങ്ങനാമ്പ നമ്മള് മേടിക്കൂല
എനിക്ക് നാനൂറായിരുന്നു
ആ അതന്നെ നാന്നൂറായിരുന്നു പിന്നൊന്ന് കൊറഞ്ഞുന്ന് കൊറവുണ്ട്
ഇന്ന് ഇരുന്നൂറേള്ളൂ
ആ ഇന്ന് ഇരുന്നൂറോള്ളു ഇന്ന് കൊറച്ച് കൊറവുണ്ട് മത്തി
ആഹ്
ഇത് കൂടുതലാമ്പ നമ്മളീ വല്യ എത്ര ആയാലും വല്യരു കഷ്ണം മീന് ഏ വല്ല്യട ഒന്നോ രണ്ടിസായി പിന്നെ അത് സാധാ ചെറുമീൻ ആൾക്കൊക്കൂലല്ലോ അത്രയാ കഴിഞ്ഞാലും അതൊരു വേറെ ടെസ്റ്റ് ആണല്ലോ
അതാ നമ്മള് മീനില്ലെങ്കി ഒരു ദിവസം രണ്ടു ദിവസൊക്കെ എങ്ങനെലൊക്കെ പോവും പക്ഷെ അടുപ്പിച്ച് കൊറച്ചുസം മീനില്ലാതെ പറ്റത്തില്ലല്ലോ
അതെ അതെ അതാണ് മീനിലെങ്കി നടക്കൂല ഏ ഈ ചിക്കനും ബീഫും ഇതൊക്കെയാണെങ്കില് നമുക്കൊരു ദിവസം തിരക്കടില്ല രണ്ടാമത്തെ ദിവസം നമക്ക് അതൊരു മടുപ്പ് വരൊല്ലോ അതാണ് അത് ക ക്കാൻ വല്ലാതെ തോന്നൂല അപ്പയതി മീനക്കെ ആണെങ്കിലിത് ഡെയിലി മീൻ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലാ പ്രശ്നം മീന് അതാണ് മീനെന്നും വേണല്ലേ
ച്ചാലും മടുപ്പ് വരുത്തില്ലല്ലോ മറ്റേത് എറച്ചി അങ്ങനെ അ യല്ലല്ലൊ നമുക്ക് രണ്ടു ദിവസം അടുപ്പിച്ച്
അടുപ്പിച്ച് കഴിഞ്ഞാത് മടുക്കും അപ്പപ്പിന്നെ കെ അതും ബിരിയാണി ഇതൊക്കെകുമ്പ ഒരു ദിവസം രണ്ട് നേരം കഴിച്ച് കഴിഞ്ഞാ മടുക്കും പിന്നെത് വേണ്ടന്നെ അയിന്റെ സ്മെല്ല് തന്നെ കേക്കുമ്പോക്ക ആഹ് ഒരു മടുപ്പർക്ക് സ്മെല് തന്നെ കേക്കുമ്പോക്കെ
അതെ
അതിനെത്ര ആയാലും നമ്മടെ നാട ഫുഡാണ് നല്ലത്
അതെ
അതാണെ നമുക്കെത്ര കഴിച്ചാലും മടുപ്പും കാര്യന്നുയില്ലല്ലോ നമ്മക്ക് ഡെയിലി കഴിച്ച കഴിഞ്ഞാല് മടുപ്പൊന്നുയില്ലല്ലോ മറ്റേതൊക്കെയാണെങ്കില് പൊതുവേ വേ പെട്ടെന്ന് മടുപ്പ് വരും
അതെ
മ്മ് എങ്ങനെയാ ഫ ഏത് ഫുഡാ ഇഷ്ട ബിരിയാണിയോ എങ്ങനെ ഏത് ഫുഡാ ഇഷ്ടന്നട്ട്
ഇല്ല അങ്ങനെ നമക്ക് എപ്പഴും സ്ഥിരമായിട്ട് കഴിക്കാൻ നാടൻ ഭക്ഷണം ഇഷ് ടം പിന്നെ ബിരിയാണിയക്കെ കഴിക്കും എന്തേലും സ്പെഷ്യൽ ഡേകളില് നമ്മൾ ബിരിയാണിയക്കെ കഴിക്കും അല്ലാതെ സ്ഥിരമായിട്ട്
അത് നല്ലതല്ലല്ലേ നമ്മളാരോഗ്യത്തിന്
അതാ അതുവല്ല എറച്ചിയൊക്കെയാണെങ്കില് ഒരു ദിവസൊക്കെ ഓക്കെ
അതാണ് പിന്നെ മടുപ്പ് വരെയാണ് അതന്നെഒന്ന് തിന്നണ്ട് മടുപ്പ് വരാണ് നമക്ക്
അതാ എപ്പഴും മീനാണ് കൂടുതലിഷ്ടം
അതാണേ അതെങ്ങനെ വെച്ച് കയിഞ്ഞാലും അതില്ല അതിന്റെ വെള്ളയാലും മതി
അതെ അതെ അല്ല അത് ശരിയാ അപ്പ മക്കക്കാണെങ്കിലും
അതാണ്
മടുപ്പ് വരിക അതെ മീനാണെങ്കി കൊഴപ്പല്ല ടെസ്റ്റായിട്ട് കഴിക്കും അതെങ്ങനെ വെച്ച് കൊടുത്താലും കഴിക്കും മീനാവുമ്പ മറ്റേത് നമ്മള് എറച്ചിക്കാണെങ്കിലും അല്ല കുഞ്ഞുങ്ങളാ മൂന്ന് വയസ്സെയുള്ളൂ
ആഹ് ആ ഹ് ആഹ് എന്താ എരട്ട കുട്ടികളാ
അതെ
അതെയോ ഏ എന്തട്ട് ആഹ് മൂന്ന് വയസ്സിലെ
അതെ
എന്തായിരുന്നു പ്രസവക്കെ എങ്ങനെയ ആയിരുന്നു നോർമലയിരുന്നു സിസേറിയനായിരുന്നു
ആഹ് ആഹ് സിസേറൻ ആരുന്നു മാസം തികിയാതെ സിസേറിയൻ ചെയ്തെടുത്താ
ആഹ് അപ്പൊ എന്ത് എത്ര മാസത്തില ചെയ്തേ എട്ടാം മാസത്തിലൊ
ഏഴാം മാസത്തില്
ഉം അപ്പെന്തിയെ പെട്ടെന്നങ്ങനെ ചെയ്ത
അല്ല ഏഴാമാസം ആയപ്പോഴേ എനിക്ക് പ്രസവ ഏഹ് ആദ്യം പ്രഗ്നൻസി ആയപ്പം തന്നെ പറഞ്ഞായിരുന്നു നല്ല രീതിയില് റെസ്റ്റ് എടുക്കണമന്ന് അപ്പം സൂക്ഷിക്കണന്ന് പറഞ്ഞായിരുന്ന് ഇരട്ട കുട്ടികളാന്ന സ്കാനിങ്ങിൽ അറിഞ്ഞപ്പം പക്ഷെ എന്തോ ഏഴാം മാസക്കെ ആയപ്പോഴത്തേക്കും ഒരു ദവസം വെള്ളം പൊട്ടിപ്പോയി അങ്ങനെ കൊണ്ടു ചെന്നപ്പം പെട്ടെന്ന് തന്നെ ആഹ് ഇവിടുന്ന് നമ്മുടെ അടുത്ത് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താള്ളെ അപ്പം തിരുവനന്തപുരം എ സ് ഐ ടിയിലോട്ട് വിട്ട്
ആഹ് ആഹ് അപ്പൊ എങ്ങനെ എന്താ അയ്യ എത്ര തൂക്കൊക്കെണ്ടായിന്നു മക്കള്
തൂക്കൊക്കെ വളരെ കൊറവായിരുന്നു മോന് ഒന്നേ ഇരുന്നൂറും മോള് ഒന്നേ ഇരുന്നൂറ്റി എഴുപത്തഞ്ചു ആയിരുന്നു എ ലൈഫ ആഹ് എൻ ഐ സിയിലൊക്കെ ആയിരുന്നു ഒരു ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെയ ആയിരുന്നു
ഉസ് ആഹ് ആഹ്
ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ കെടന്നിട്ടാണ് പിന്നെ ഒരു രണ്ടര കിലോ രണ്ടുപേരും രണ്ടര കിലോ ആയപ്പോ ഡിസ്ചാർജ് ആയി
ആഹ് ആഹ് ആഹ് അതരേ ഹോസ്പിറ്റല് നിന്നുല്ലേ
ആഹ് അതുവരെ ഹോസ്പിറ്റലിലായിരുന്നു
ഉം ഉം
അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലില്
ഹോസ്പിറ്റലിൽ നല്ല ബുദ്ധിമുട്ടാണെയ്
അതെ രണ്ടുപേരും രണ്ട് ഐസി
രണ്ട രണ്ടയ്സിയിലും പിന്നെ ന പാല് കൊടുക്കണങ്കിലും ക്കെ ബുദ്ധിമുട്ടന്നല്ലേ നമ്മൾ അങ്ങോട്ട് പോവണം പിന്നെ നിപ്പള്ള് ഇതിലാക്കി ഫിലർ അങ്ങനെ ആക്കി കൊടുക്കല്ലേയ്യ
ആഹ് നമ്മള് മറ്റേ അവരെ ആഹ് ആദ്യത്തെ ഒരു ഒരാഴ്ച ആ പാത്രത്തിൽ അതെ അതെ സ്റ്റീലിന്റെ പാത്രത്തിൽ നളാക്കി സമയ സമയം രണ്ട് മണി ക്യൂർ കൂടുമ്പോ കൂടുമ്പോം രണ്ട ഐസ്യൂലും നമ്മള് തന്നെ കൊടുക്കണൊല്ലോ
ആഹ് ആഹ് ആഹ്
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട ഒരാഴ്ച ഴ്‌ച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മറ്റേ കങ്കാറു മതിർ കയർ തരാൻ വേണ്ടി ചൂട് വക്കാൻ വേണ്ടി തരുല്ലോ അപ്പൊ അതിനും രണ്ടു പേരടുത്തും ആതെ ആഹ് ചൂട് തട്ടിക്കാൻ വേണ്ടി രണ്ടുപേറെ രണ്ടു പേരും രണ്ട ഐസ്യുൽ ആയതുകൊണ്ട് ഐസിയു രണ്ടിലും മാറി മാറി ഒരു ദിവസം ഈ രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ മാറി മാറി മാറി അതിന് പോണം പാലു കൊടുക്കാൻ പോണ ആകെ ബുദ്ധിമുട്ടായിരുന്നു ഹോസ്പിറ്റലിൽ അല്ല അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാ അവര് തരുന്ന നമ്മള് കുഞ്ഞുങ്ങളായിട്ട്
ഞമ്മളെ ഡിസ്ചാർജും ചെയ്തിട്ടുണ്ടാവും പിന്നെ നമ്മള് എന്ത കുട്ടികളെ ഡി ചാർജ് ചെയ്തിട്ടുണ്ടാവൂല
ഇല്ല അപ്പം എവി എവിടെങ്കിലും ആയിരിക്കും റൂം അല്ല നമുക്ക് വാർഡിൽ തന്നെ റൂമ് തരും പക്ഷെ വാർഡ് ദൂരെയയിരിക്കും അപ്പോ ഈ ഓരോ രണ്ട് മണിക്കൂറും നമുക്ക് ചെലപ്പോ പാല് കൊടുക്കുന്ന സമയത്തനെ ആയിരിക്കത്തില്ല ചൂട് കൊടുക്ക്ന്ന സമയം അപ്പൊ നമ്മൾ ചെലപ്പോ പാല് കൊട്ത്ത്ട്ട് ഒരഞ്ച് മിനിറ്റ് ഇരിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെരി ക്ക്യാൻ പറ്റത്തില്ല അപ്പട്ത്താൾക്ക് ചൂടൊടുക്കാ സമയാവും ആ ചൂടൊടുത്തഴിയുമ്പോ അട്ത്താൾ വീണ്ടും പാല് കൊടുക്കാൻ സമയാവും
സമയാവും ആഹ് നമ്മളങ്ങട്ട് സിസേറിയനൊല്ല അപ്പൊ പിന്നെ
ആഹ് അത് കഴിഞ്ഞപ്പത്തേക്കും ഒരാളെയാണ് നമുക്കാദ്യം എൈസ്യൂന്ന് കയ്യി തന്നത് അപ്പൊരാള അപ്പഴും എൈസ്യൂൽ കെടക്കെല്ലേ അത് കാരണം ഈ ഒരാളുവായിട്ട് നമുക്ക് മോളെ ആദ്യം തന്നു
ഉം
അപ്പൊ ഒരാളുവായിട്ട് അപ്പൊ അവടെ വാർഡില് സ്ഥലല്ല അപ്പൊ വേ തൂക്കക്കൊറവുള്ള കു ട്ട്യാളയതോണ്ട്
അങ്ങനെ പെട്ടെന്നെല്ലാരേം ആഹ് പനി വെരുമ്പോ എല്ലാരെടേലും ഇട്ക്കാൻ പറ്റൂലല്ലോ റൂമ് സ പ്രൈയ്റ്റ് അയ്റ്റ് ഓലെ നല്ലോം പൊതിഞ്ഞ് സു സുരക്ഷിതരായിട്ട് വെക്കണല്ലോ
അപ്പ നമ്മള് സെപ്പറേറ്റ് റൂമെടുത്തു ഈ റൂമ് ദൂരെയായ്ര്ന്നു അത് കാരണം അതിലും പാടായിരുന്നു ആഹ് റൂമിന്ന് വെ ട്ടേം നമ്മള് അട്ത്താൾക്ക് പാല് കൊട്ക്കാനും ചൂട് കൊടുക്കാനൊക്കെ വെരണം
ഉം എങ്ങനേ ഈ ചൂട് കൊട്ക്കലെന്താ എന്തുകൊണ്ടാണ് ചൂട് കൊടുക്ക?
നമ്മള് അവെട്ത്തൊര് ഡ്രെസ്സുണ്ട് പ്രത്യേകതരം ഡ്രെസ്സ്ണ്ട് അതി ആഹ് ഡ്രെസ്സിട്ടോണ്ട് അവിടെ ചെന്നിട്ട് അപ്പൊ ആഹ് ഡ്രെസ്സിനകത്തൂടെ നമ്മടെ ശരീരത്തോട്ട് കുഞ്ഞിന്റെ ഉടു പ്പെല്ലാഴ്ച്ച് നമ്മടെ ശരീരത്തോട്ട് നമ്മള് പൂച്ച കുഞ്ഞ് ങ്കാരുണ്ടല്ലോ അതേപോലെ ചേർത്ത് വെക്കണം അപ്പൊ കുഞ്ഞുങ്ങള് നമ്മുടെ ചൂട് തട്ടി കെടന്നങ്ങ് ഉറങ്ങും ഒരു രണ്ട് മണിക്കൂറോളം അങ്ങനെ കെട കണം കണ്ടിന്യൂസ് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും
അതെല്ലാ നമ്മളങ്ങനെ ആവുമ്പം പിടിക്കണം കുട്ടിനെ
ആഹ് അതെ നമ്മളപ്പം നെഞ്ചോട്
ആഹ് അപ്പൊ നമ്മള് എവിടെ ആഹ് അപ്പ നമ്മള് അവിട്ത്തെ ഐസീലാണോ ചെയ്യാ? ആഹ് നമ്മളെ റൂമിലാണോ ചെയ്യാ ഐസില് ആഹ് ഐസില് ആഹ് ആഹ് അഹ് പെട്ടെന്ന് തൂക്കം കൂടാനും കുട്ട്യാൾക്ക്
അതെ അതെ അതെ അങ്ങനെ ചെയ്യുമ്പം നോർമലി പത്ത് ഗ്രാമൊക്കെയാ കൂടുന്നതെങ്കില് അങ്ങനെ ചെയ്യുമ്പം ഇരുപത് ഗ്രാമ് ഇരുപത്തഞ്ച് ഗ്രാമൊക്കെ കൂടും
പെട്ടെന്ന് പെട്ടെന്ന് കൂടും ആഹ് ഉം ഉം ന്നട്ട് എന്താ റൂമ്ക്കെ മോളാക്കിയപ്പെ എത്രായ്ര്ന്നു തൂക്കം
റൂമിലേക്ക് തെരുമ്പം ഒര് കി ഒരു ഒന്നര കിലോ ആയപ്പം എന്റെ കയ്യിൽ തന്നു
ഔ ചെറേ കുട്ട്യാളായ്രിക്കുലേ ത്പ്പം രണ്ടാളെ തൂക്ക ഇപ്പെ നേര്ത്തെ ഡെലിവെറി ആവും ചെയ് ആവും ചെയ്തിലേ അതാണ് ഒന്നാമത്
അതെ എന്നാ ശരിട്ടോ വിളിക്കാവേ
ആഹ് ഓക്കെ ശരി
ഓക്കെ